ഹലോ ആഹ് ഇപ്പൊ കേക്ക
കേൾക്കുന്നി ആഹ് എന്തായി പണിയൊക്കെ കഴിഞ്ഞാ ആഹ് കേൾക്ക് ന്ന്ണ്ട്
ഏ പണിയൊന്നില്ല ഞാൻ പഠിക്കുവാ
ആണോ ആഹ സ്റ്റുഡന്റ് ആണ ആഹ് ആഹ് എന്തിനാ
അവിടെ പണിയക്കെ കഴിഞ്ഞ നഴ് സിങ്
ആഹ് പണിയൊക്കെ കഴിഞ്ഞോണ്ടിരിക്ണു മാത്സാ ബിഎസ്സി മാക്സാ ബിഎസ്സി മാക്സ് ആണാ ആഹ് നഴ്സിംഗ് ആഹ് നഴ്സിംഗ് ആണ് അപ്പൊ ഒരുപാട് ത് ഉണ്ടാവല്ലോ പഠിക്കാൻ
ഇയ്യോ ഒത്തിരിയുണ്ട് ഈ ഇട ഒരു രണ്ട് എക്സാം കഴിഞ്ഞെളളൂ ഇനി അട്ത്ത സെമ്മില് രണ്ട് സെക്കൻഡ് ഇയർ ആയിട്ടേ ഉള്ളൂ
ഹ് അവർക്ക് വേറെ പണിയിലാ
സത്യം സമ്മയിസ് ആകിയിപ്പം നേരത്തെ ഇറോയിസായിരുന്നു എക്സാമ് അയ്യോ പ്പൊ ഭയങ്കര പാടാ
പാടാണ് ആഹ് നിങ്ങള് ഇവിടെ ഒരുമിച്ചിരുന്ന് പഠിക്കൂലേ ഫ്രണ്ട്സ് ഒക്കെ കൂടിരുന്ന് പഠിക്കൂലേ ഒരുമിച്ച് ഇരുന്ന് കോൺഫ്രൻസ് അ അതെ അതെ പ്പൊ പഠിക്കാലോ ഇപ്പൊ നല്ല ഇപ്പൊ ഉറങ്ങാനാണ് സുഖം ഇപ്പൊ പഠിക്കാനല്ല സുഖം
ഞങ്ങളെ യൂണിവേഴ്സിറ്റി ഇങ്ങനെയാ ഒരു സെമിന്റെ എക്സാം ജൂൺ ജൂലൈയി ലാ അത് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി കർണാടകയാ അപ്പം ആഹ് ഒരു എക്സാം ജൂൺ ജൂലൈ യാ അത് തണുപ്പ് സമയ അടുത്ത എക്സാം വരുന്ന ഡിസംബർലാ അത് അയിലും വലിയ തണുപ്പ് സമയ
തണുപ്പാ അപ്പൊ മഞ്ഞാണ്
അപ്പൊ മഞ്ഞ് ഇവിടെ ഇവിടെ നല്ല തണുപ്പാ നാട്ടിലത്തെ കാളിലും തണുപ്പാ
ആഹ് ആഹ് നിന്നാണൊ പഠിക്കണത്
ആഹ് നിന്നാ പഠി
ഹോസ്റ്റൽ ആഹ് അതെ മം നെഴ്സ് ഇതാർന്നോ സ്വപ്നം നഴ്സാവാനാണാ
അല്ല ല്ല അല്ല എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ആയിരുന്നു ഇഷ്ട്ടം അമ്മന്റെ അടുത്ത് പറഞ്ഞു അതൊഴികേ നീ എന്ത് അമ്മ ഴി നീ എന്തു വിടുത്തന്ന അത് ഇത്ക്കെടുക്ക സമയിക്കത്തില്ലെന്ന് പറഞ്ഞു
അതെ പക്ഷെ അല്ലടാ ഇത് കുറച്ചും കൂടി നല്ലതല്ലേ നേഴ്സിങ്
നല്ലതാണ് പക്ഷെ എന്റെ ഇഷ്ട്ടം അതിലായിരുന്നു നമുക്കിഷ്
ഇഷ്ടല്ലാരുന്നു അപ്പൊ പ്ലസ് ടു ഒക്കെ ഏത് ശ്രീമാർന്ന് സയൻസ് ആഹ്
മം പിന്നെ പിന്നെ എന്തേല് ആവട്ടെ ന്നോർത്ത് വന്ന് ഇപ്പോ ഞാ നമ്മളൊക്കെ കേറാൻ തൊങ്ങിയപ്പൊ ഇപ്പം എല്ലാരും നേയ്സിങ്ങാ ഉം
നല്ലതാണ് നേഴ്സിംഗ് നല്ലതാണ് നമ്മക്ക് എനിക്കൊന്ന് നേ നേഴ്സിങ്ങിനോട് അങ്ങനെ വല്ല്യ താല്പ്എനിക്ക് അക്കൗ അക്കൗണ്ടിങ്ങിനോടാണ് താല്പര്യം അത് കൊണ്ട് ഞാന് പ്ലസ്ടു കൊമേഴ്സ് ആർന്ന് പക്ഷേ ഇവടെ അവടെ ഇവടെ വി എത്തില്ല അക്കൗണ്ടിലും എത്തില്ലാ എവടെയും എത്തില്ലാ പിള്ളേരെ നോക്കി വീട്ടിലിരിക്ക്യാ
ആഹ് ഇനി സമയം ഉണ്ടല്ലോ
ഉം ഉം
എനിക്ക് കോമേഴ്സ് എടുക്കാന് എനിക്ക് ആഗ്രഹം ആര്ന്നു അമ്മ അത് പറഞ്ഞ് എന്നെ സയൻസ് എടിപ്പിച്ചു
സയൻസ് എടുപ്പിച്ചു ഓ സയൻസ് എങ്ങനെ പാസ്സായി എന്ത് പാടാല്ലോ സയൻസ് ആഹ് എൻ്റെ ഫ്രണ്ട്സ് പറയോറന്ന് ആഹ്
ആഹ് നിക്ക് ഫിസിക്സ് ആഹ് ഒട്ടും ഇഷ്ടില്ലാരുന്നു ആഹ് ബയോമാക്സ് ആരുന്നു ആഹ് മാക്സ്
ഫിസിക്സ് ആഹ് ആഹ് മാക്സ് ഈസി ആയിരിക്കും ഉം ശേ എന്റെ ഒര് ഫ്രണ്ട് എന്റെ ഒരു ഫ്രണ്ട് ബയോമാക്സ് ആറ്ന്നു എന്നിട്ട് അവള് എ പ്ലസ് ടു കഴിഞ്ഞിട്ട് എട് ത്തത് ബി ബി എ എന്റെ കൂടെ ഇണ്ടാർന്ന്
ഏഹാ
ആഹ് അത് പ്ലസ് കയിഞ്ഞപ്പൊ പറ്റൂല്ലാ സയൻസ് പറ്റൂല്ലാ ഒന്നും പറ്റൂല്ലാ എന്ന് പറഞ്ഞൊണ്ട് വേറ്ത്ത് പോയി പിന്നെ ബി ബി എ ആയി ആഹ് ആഹ് ബി ബി എ എട്ത്തത് പക്ഷേ അവൾക്ക് കൊറച്ച് ടാഫാർന്നു ബി ബി യെ
ഇല്ലാണ്ടെ ല്ലേ വന്നേ
ആഹ് ബേസ് ഇണ്ടാല്ലേ വന്നത് പിന്നെ പിന്നെ ഓട്ടോമാറ്റിക് കരിയായിട്ടോ കര്യായായി ശെര്യാ ഞങ്ങളും കൂടി പഠിപ്പിച്ചു കൊടുത്ത് ഞാ കോമേഴ്സ് ആയത് കൊണ്ട് എനി രണ്ടണ്ട് മൂന്ന് പേപ്പറൊക്കെ എനിക്ക് ഇസി ആർന്നു ബി ബി അല്ലോ ഫസ്റ്റ് സെമസറ്റ്ക്കേ കൊറാ ച്ച് ഈസിയാർന്നു പക്ഷെ അവൾക്ക് കൊറച്ച് ഹാർഡാർന്നു അപ്പെ ഇച്ചിരി ടാഫാർന്ന് പിന്നെ നമ്മള് ഇങ്ങനെ കൊ ഫ്രണ്ട്സ ഒക്കെ ആയിട്ട് ഇര്ന്ന് ഒക്കെ അങ്ങട്ട് ഇങ്ങട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്ത് ആള് കേയറി പോന്ന് കൊഴപ്പൊന്നും ഇണ്ടാരുന്നില്ലാ
ഓ ഓ
ഉം അപ്പൊ സാർ അവടെ എച്ചേടിക്കെ ചോയിക്ക്യാർന്ന് ഈ ബയോമാക്സ് എട്ത്തിട്ട് എന്തിനാണ് ബി ബി അല്ല്ലോട്ട് വന്നേതന്നൊക്കേ ചോദിക്കാറ്ന്നു
അയ്യോ കഷ്ടം ഒണ്ട് ശെരി അത്ര എഫേർട്ട് സയൻസില് ഇട്ടിട്ട്
ആഹ് പിന്നെ അതെ ആഹ് അ പക്ഷെ അവൾക്ക് സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് ഒണ്ടായിര്ന്നോള്ളൂ പ്ല
ഓ ഓ ആഹ് സയാൻസ് ആവ്മ്പോ സ്കോർ ചെയ്യാൻ നല്ല പാടാ നല്ല പാടാ കെമിസ്ട്രിയും പിന്നെയും എള്പ്പം ബായോ ജിയും മാകസ് കിട്ട്ന്നോർക്ക് ഉം
ഇതിപ്പോ ഫസ്റ്റ് മോള് ഫസ്റ്റ് ഇയറാ
സെക്കൻഡ് ഇയറ് സെക്കൻഡ് ഇയറ് സെക്കൻഡ് ഇയറ് ഇനി രണ്ട് വർഷോണ്ട്
ആഹാ പിന്നെ ഒര് വർഷം ഇനി രണ്ട് വർഷം ഉണ്ടാല്ലോ
രണ്ട് വർഷോണ്ട് ജി എൻ എം ആണേല് മൂന്ന് വർഷം പക്ഷേ ഞ നമ്മള് ബി ബിഎസ് സി ആണ്ട് ട്രെയിനിങ്ങിന് പോകും ട്രെയിനിങ് അല്ലാ ലാസ്റ്റ് ലാസ്റ്റ് സെമ് ആഹ് ലാസ്റ്റ് സെമ് ഇന്റേൺഷിപ്പാ ആറ് മാസം ലാസ്റ്റത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിങ് പ്രാക്ടീസിന് പോവും ഉം
പ്പെന്റെ ഒക്കെ കിട്ടോ സായിപ്പേൻ്റെ ഒക്കെ കിട്ടൂല്ലോ
സൈഫന്റെ ഒറപ്പില്ലേ ഇവടെ ഇതൊ ഒര് പൊട്ടാ കോളേജ് ആയ്കൊണ്ട് ഇങ്ങനെ എനിക്കറി ഇല്ലാ ഇവടുത്തെ കാര്യം അത് കോളേജിനെ അപേക്ഷിച്ച് ഇരിക്ക്യായോ
ഇരിക്കും അതെ അതെ ഉം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചോ എവിടെങ്കിലൊക്കെ എത്താം ഹ് മ്
ആ അതെ എന്നൊക്കെയാണ് ഒരു പ്രാർത്ഥന നടന്നാ മതിയായിരുന്നു കാരണം, ഇതിപ്പം
വേറെ ആരുള്ളേ?
ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്.
ആഹ്, അവരൊക്കെ ഏതാർന്ന്?
ചേച്ചി കല്യാണം കഴിഞ്ഞിപ്പ കുട്ടികളുണ്ട്, ചേട്ടനിപ്പം അവനക്കൗണ്ടിങ്ങായിരുന്നു. ഇപ്പൊ അക്കൗണ്ടിങ് പഠിക്ക ജോലി ചെയ്യുന്നെ അവിടത്തെ, ഞങ്ങളവിടെത്തന്നെ ഉള്ള ഒരു റിസോർട്ടില്
അ ആഹ് ആഹ്, ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല.
ഇല്ലില്ലാ
ഇല്ല ഉം. അമ്മയോ അമ്മയെക്കെന്ത്യേ?
അമ്മ കുവൈറ്റിലാ, അവിടൊരു വീട്ടില് ജോലി ചെയ്യുവാ. പ പപ്പാ മേസ്തിരിയാ വീടൊക്കെ പണിയുന്ന
വീടൊക്കെ പണി അപ്പൊ നിങ്ങള് അപ്പൊ, അച്ഛനും നിങ്ങളും മാത്രൊള്ളൂ.
ആഹ്, വീട്ടില് പോകുമ്പോ അവരണ്ടേ കാണത്തുള്ളൂ. അമ്മ ഞാനിവിടെ വന്ന ടൈമിലാ അമ്മ പോയത്. അമ്മ രണ്ടുവർഷത്തേക്ക് പോയതാ ഇനി പോവത്തില്ല അത് കുറച്ച് ലോണും പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് അടക്കാൻ വയ്യാഞ്ഞിട്ട് പോയതാ അപ്പം ഉം ആഹ് അപ്പൊ അമ്മ രണ്ടു വർഷം, ഞാൻ ഇയ്യ് ഈ ഡിസംബറൊക്കാവുമ്പൊ അമ്മ വരും, പിന്നെ പോവത്തില്ല.
അമ്മ് പിന്നെ പോവത്തില്ല, അപ്പത്തേക്കും കട ഒക്കമ്മ മാറിയോ?
മാറിയില്ല പക്ഷേ, നമ്മളീ പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരിത് മനസ്സിലായത് ഇല്ലാ
പിന്നേ, ഇല്ലാത്തേന്റെ ബുദ്ധിമുട്ട് അ ഹാ പിന്നേ, എങ്ങനെ ചെയ്യ്ണു അപ്പൊ വീട്ടില് അച്ഛനൊക്കെ? ഊം
ഫുഡ്ഡൊന്നും ഉണ്ടാക്കലില്ല.
ഉം
ഊം. പിന്നെ, ചേട്ടൻ ജോലി അവനും മൂന്ന്, രണ്ടു നേരം ഫുഡ്ഡുണ്ട്. പിന്നെ പപ്പയെന്തെ, ആഹ് പപ്പൻ പപ്പ ആഹ് വൈകുന്നേരം പപ്പയ്ക്കൊര് ഫ്രണ്ടുണ്ട്. അവർക്ക് തട്ടുകട ഉണ്ട്. അപ്പൊ അവിടെയും ജോലിക്ക് നിക്കും വൈന്നേരം, ചെറുതായിട്ടൊക്കെ ചെറിയ ചപ് പോലൊക്കെ. അപ്പൊ അവിട്ന്നന്ന ഫുഡ്ഡവിടന്നായിക്കോളും. അവിടന്നായിക്കോളും
ഉം പപ്പേടെ കാര്യ
ഞാൻ പോവ്മ്പഴാണ്, ആഹ് ഞാൻ പോവു മ്പഴാണ് എനിക്ക് കടേൽത്തെ ഫുഡ്ഡൊന്നും അങ്ങനെ പറ്റത്തില്ല, വലിയോട്ത്ത്ന്നൊന്നും.
പറ്റത്തില്ല ഉം. പിന്നെ നമ്മളിവിടെ ഹോസ്റ്റലീന്ന് ഒരു മാതിരി കഴിച്ചാണല്ലോ പോണത്.
ഹയ്യോ സത്യം. അതാണ് എങ്കി അമ്മനെ ഇനി ഞാൻ വിടത്തി ല്ലെന്ന്. കടം എത്രയാണേ അമ്മയും പറഞ്ഞ് എന്റെ ഈ ഇനി വീട്ടി ആ നാട്ടി കെടന്ന് എന്തേലും പയറ്റി പണി ചെയ്തെല്ലാം അടക്കാന്നു പറഞ്ഞു.
ആഹ് പറ്റില്ല, ന മുക്ക് വീട്ടിലാ പോകുമ്പം
പറ്റത്തില്ല നല്ല പാടാ ഉം.
ടാണ്. അപ്പൊ വീടൊക്കെ ആകെ ഇതായിട്ട്ണ്ടൊക്കെ
ഉയ്യോ നല്ല അലമ്പ് പിടിച്ചാ കെടക്കുന്നെ പിന്നെ ഞാ, എനിക്കും എനിക്ക് ആകെ ഏഴ് ദിവസ ലീവാവത്തൊള്ളു. ഞാന് എന്നെ എന്നെ പിന്നതോണ്ടൊന്നും ചെയ്യിപ്പിക്കത്തൂല്ലങ്ങനെ. ഞാൻ ചെന്നാലും എന്നെ കൊണ്ടൊന്നു ഉണ്ടാക്കിപ്പിക്കത്തോലുമില്ല. അതുകൊണ്ട്, വീടങ്ങനെന്നെ കെടക്കും പിന്നെ, എനിക്ക് മടിയാന്നറിയാം. ആഹ് അതുകൊണ്ടാ, ആകെ ഏഴൂസല്ലേ ഞാനു ഒന്ന് പോയി നിക്ക്ന്നേ അപ്പൊ പിന്നെ, എന്നോടൊന്നും ചെയ്യിപ്പിക്കത്തില്ല.
ഉം ഇനി മോള് പോവുമ്പോ ആ അമ്മ അവിടെ ഇണ്ടാവോ? ഇനി പോകുമ്പോ അവിടെ ഇണ്ടാവോ അമ്മ?
അല്ലെ ഞാനീ ഓണത്തിന് പോകുമ്പോ കാണത്തില്ല. ഡിസംബറില് ചെലപ്പൊ കാണും, അല്ലേ ഞാൻ പോയിട്ട് ആഹ് ഡിസംബറി വരും.
ആഹ് വരും. മ് ഹ് പിന്നെ വിടണ്ടാ
ഹ് ഉം. ഇല്ലില്ല ഞാൻ വിടത്തില്ല, അതാ ഞാൻ എന്ത് പണിയേലും അടച്ച് നമുക്ക് ലോണൊക്കെ അടക്ക, എന്നാലും പോണ്ടെന്ന് പറഞ്ഞേക്ക്ന്നെ. പിന്നെ അതുവല്ല വേറേ ലോണിന്റെ കൊണ്ട ലോണും ഞാനാണേ എ്യൂക്കേഷൻ ലോണും എടുത്തിട്ടുണ്ട്.
ആഹ് എജ്യുക്കേഷൻ ലോണ് ട് ത്ത്
ഉം അല്ല പിന്നെ ഇരട്ടിയ ആവുംും സറ
ഉം പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പ റൂമിലല്ലേ ഓ റൂമില് അതെ അതെ ആ
ഉം ഉണ്ട്ുണ്ട് എല്ലാരും ഉണ്ട്
ഫ്രണ്ട്സ് എന്തൊക്കെയെ
എല്ലാരും ഇങ്ങനെ കടക്കുന്ന പുൊതക്ക പക്ഷേ പതുപ്പൊക്കെ മൂള ഇവിടെ നല്ല
കൊ ആ് ഇവിടെ നല്ല ഇന്ന് നല്ല മഴയാണ് ഇവിടെ
ആഹ്ഴ ഇവിടെ മഴയില്ല പക്ഷെതണുപ്പും കാറ്റുവാ
ഉം എന്തൊക്കെ ഫുഡ് അവിടുന്ന് കിട്ടാ
ഇവിടെ രണ്ടു ദിവസം മുട്ടയിട്ടും ഒരു ദിവസം ഞായറാഴ്ച ചിക്കൻ കിടും ബാക്കി എല്ലാ ദിവസവും പരിപ്പും ഈ ഇവര് സാമ്പാറിന്റെ കൂടെ കടലായിും കടല ഇങ്ങനെ ഒരു പുഴുങ്ങി ഒരു ഉടച്ച് അങ്ങനെന്ത ഒരു പ്രത്യേകത രീതിയില് തോരനല്ല എന്ന അറിയും വല്ലാത്ത ഒരു രീതിൽ
രീതിയില് അവരുടെ എളുപ്പത്തിനായിയിരിക്കും അതായിരിക്കും ഈസി അവർക്ക് ഈസി അതായിരിക്കും
ആഹ് ഇവിടെന്ന് പറ നമ്മുടെ കൂട്ടല്ലേ സാമ്പാർ ഉണ്ടകുന്നേ അതായത് സാമ്പാർ തന്നെ നമ്മളെല്ലാ പച്ചക്കറി ഇട്ടിട്ട് സാമാർ ഉണ്ടാക്കുന്നേ ഇവിടെ ഒരു ദിവസം ഉണ്ടാക്കി സാമ്പാറാണ് അടുത്ത ദസം വെള്ളരിക്ക സാർ അപ്പുത്തെ ദിവസം വേറെ സാമ്പാർ അങ്ങനെയാ
അങ്ങനെയാണ് ആ ആ
ആഹ് അതാണ് ഇവിടുത്തെ സാമ്പാർന്ന് പറഞ്ഞത് ഇവിടെ ഒരു ദിവസം വെണ്ടക്ക ഇനി വെണ്ടക്ക സാമ്പാർ കുഴപ്പില്ല ഇവിടെ കുറച്ച് സ്ട്രിക്റ്റ എപ്പോഴും അങ്ങനെ ഗേൾസെ പുറത്തു വിടത്തില്ല ശനിയാഴ്ച ഉച്ച കഴിഞ്ഞൽ രണ്ട മണിക്കൂർ ക്രൗഡി ഉണ്ട് അപ്പോടെേ പോകാൻ പറ്റൂ ഞങ്ങളത് ബാ്ലൂർല്ല ഇൊ ഒരു കോർണർ സൈഡാ കർണാടക തമിഴ്നാട് സൈഡ് വരും അങ്ങനത്തെ ഒരു ഏരിയ കൊണ്ടണ്ട് പട്ടിക്കാട ഒന്നുമില്ലല്ല ഇവിടെ കാണാനും ഇല്ല അ രണ്ട മണിക്കൂർ ഉണ്ടെേിലും നമ്മൾ പോ ത്തില്ല ആവശ്യ ഉണ്ടേലേപോകത്തുള്ളൂ പുറത്തു
പോന്നാ മതിന്നാണല്ലേ
സത്യം ഒന്ന്ു പോയാ മതിന്ന്
ഉ ആ എന്റെ സിസ്റ്ററിന്റെ മോള് ഇടുക്കിയിലാണ് ഇതേപോലെ ഇടുക്കിയ ആാണ് ഇടുക്കിയില് അവടെ എഞ്ചിനീയറിങ്ങിന് അവിടെ ഹോസ്റ്റലിലാണ് നിന്ന് പഠിക്കയാണ് അപ്പൊ അവള് വിളിക്കുമ്പോ പറയും ഇടുക്കി ആണോ ആ ഇടുക്കിയില ഏത് ഗവൺമെന്റ് ആണോ ഗവൺമെന്റ് കോളേജ് ആാണ് ഈ മെറിച്ചില് കിട്ടിയതാണ് എഞ്ചിനീയറിങ്ങിനന് ആ പുള്ളി നന്നായിട്ട് പഠിക്കും പുള്ളിക്കാരിക്ക്പിന്നെ ഭയങ്കര ഒരു എയിമ ഒക്കെുണ്ട് അത് കഴിഞ്ഞിട്ട് മതി കല്യാണം ജോലി കിട്ടിയിട്ട് മതി അങ്ങനെയൊക്കെ പിടിച്ചിരിക്കുന്ന ആളാണ് അപ്പൊ ഞാൻ ചോയ്ിക്കും ഫുഡിന്റെ കാര്യൊക്കെ ചോയ്ിക്കുമ്പ ഒന്നുമല്ല ക്ഷീണിച്ചു പോയി അ ഇങ്ങനെ ക്ഷീണിു ക്ഷീണിച്ച കോലാപ്പി പോലെയാണ് ഇരിക്കണത് അപ്പൊ നമുക്കറിയാം ഫുഡ് ശരിയാവാൻട്ടാണല്ലോ ഈ ക്ഷീണിക്ക്ണെ ഓക്കെ ഓക്കെ ഉ ഓക്കെ ആ ഓക്കെ